ഹലോ കേൾക്കില്ലെ?
ആ.
കേൾക്ക്ണില്ലേ?
കേൾക്ക്ണ് ണ്ട് ഗുഡ് മോണിംഗ്.
ഉം ഗുഡ്മോണിംഗ് ഫുഡ് കയിച്ച
ഇല്ല ഫുഡൊക്കെ കയ്ച്ച് കുട്ച്ച്ലേ ചായകുടിച്ചില്ലേ
ആഹ് കുട്ച്ച് ഉച്ചേക്കുള്ള പരിപാടി നോക്കാണ്.
ആഹ് ഉച്ചക്കിലോട് അ ആഹ്. പിന്നെന്താ സ്പെഷ്യലെന്താ ഉം.
സ്പെഷ്യല് പ്രത്യേയ്ച്ചൊന്നുംല്ല ഇന്നൊന്നും കിട്ടില്യാ. ഉംഹ് മീല് ഹ് ആഹ് മീന്റെ വൺ. വണ്ടി വന്നീല ഹ്മ് എന്താന്നറീല ബടെ രാവിലെ വ ഒരു മൂടലുംതൊക്കേണ് മഴഉണ്ട് ആ
ആഹ് ഇന്നലെ മയണ്ടേര്ന്നോ?
ആ ഇന്നലെ മയണ്ടേര്ന്നു. ഇന്നലെ നല്ല ഇടി മഴര്ന്നു കാറ്റ്
കലം തൊട്ങ്ങിയാ നേര്ത്തെ.
ഈ വേനൽ മയ് മഴയാണ്ന്നാ പറിണേക്ക്ണ്.
ഉം ഉം.
ക്ഷേ മഴക്കാലം പോലെ മഴക്കാലം പോലെതന്നെയാണ് ഇപ്പോ ഒരു ഉംഅന്തരീക്ഷൊക്കെ കണ്ടിട്ടെ.
ആഹ് രണ്ട് മൂന്ന്സായിട്ട് അങ്ങനെ മഴ ഇണ്ടേന്നു. ഉം കുട്ടിയാളൊക്കെ എവ്ടെ?
അവരൊക്കെണ്ട് അപ്പൊർത്ത്ണ്ട് അടുക്കളേല് അവിടെണ്ട്. അവ്ടെ ഹ് മാ മാങ്ങട്ടീനി അത്. ഉപ്പും മൊളകും ക്കെണ്ടാക്കി തിന്നോ?
ഉം ഹസ്ബന്റ് പോയോ ജോലിക്കോയോ?
ആഹ് പോയി.
ഉം. വേറൊന്തെക്കേണ് മോള് കളിക്കാൻ പോയി. ചായുടിച്ച് കളിക്കാൻ പോയി ഇഞ്ഞെപ്പ്ളാ വരാന്നറീല.
ആഹ് അത് ശെരി ആ വീടിന്റെ അടുത്ത് മക്കൾ ഇണ്ടേക്കും.
ആ ഉണ്ട് ഉം ഇബടെ അട്ത്ത് കൊറെ കുട്ട്യാള്ണ്ട്.
അ ആഹ്.
ആ ഇനി എപ്പളാ വരാന്ന് വെശ്‌പ്പും കാര്യൊന്നും ഉണ്ടാവൂല നമ്മള് പോയി ചെൽപ്പ വിള്ച്ച്മ്മളേ വര് ഒള്ളു കളി കളി കളി ഉം.
ഇത് ചെറിയ മക്കളും വലിയ മക്കളും വല്ല്യോലൊക്കെ കണക്കാ.
ഉം ചായൊന്നും വേണെന്നില്ല കളിക്കാൻ പോകാന്നില്ല ചിന്ത മാത്രല്ലേള്ളൂ.
ഉം എണീറ്റാ അതെന്നെള്ളു ചിന്ത.
ഉം അതാണ് ഉം.
ഏഹ് ഓലെ പർഞ്ഞിട്ടു കാര്യല്ല ലീവ് ഇപ്പളല്ലേ ഉള്ളൂ സ്കൂള് തൊർന്നാ പിന്നെ ഒന്നിനും നേരല്ല്യല്ലോ.
കളിക്ക്ണ പ്രായല്ലേ പിടിച്ചെക്കാൻ പറ്റൂലല്ലോ. ഓരെൻജോയ് ചെയ്യട്ടെ ഉം.
ഫോണോടീം കിട്ട്യാ പിന്നെ തീരെ വേണ്ട.
ഉ ഞാനാ മറ്റേ ഫോണ് വാങ്ങിക്കൊട്ത്തീന്ന് ആ കളിക്ക്ണ ഫോണ് ണ്ടല്ലോ മറ്റേ ഒരു. കുട്ട്യാളെ റെക്കോഡിങ്ങൊക്കെ ചെയ്യ അങ്ങനെക്കെള്ള ഇരുന്നൂറ്റി എഴുപത്തേയ് രൂപ. ക്ക് വാങ്ങിന്നു ഇന്നിട്ടെന്റെ അടുത്ത് പർഞ്ഞീര്ന്നു ഇഞ്ഞ്ൻക്ക് വേറെ. ആഹ് ഇൻക്ക് വേറെ ഫോണൊന്നും വേണ്ട അത് കിട്ട്. ട്ട്യാഞ്ഞ് വേറെ ഒന്നും വേണ്ട അത് മതി എവിടെ?
ആഹ്.
അങ്ങനെയൊന്നും ഇല്ല അതും കണ്ക്കെന്നേണ്.
അതൊക്കെ ഒരു ഒരിസം രണ്ടിസം കൊണ്ട് ഒതുക്കും മടക്കും
ആഹ് കിട്ടേ എല്ലാർക്കും ഒന്ന് കാട്ടിക്കൊടുക്കണ വരെ മാത്രേ ഉള്ളൂ പിന്നെ അതൊന്നും മേണ്ട വെറുതെയാണ് അതൊക്കെ പറയണത്
ആഹ് എ ബി സി വർക്ക് അതാണ് നിങ്ങൾ ഉദ്ദേശിച്ച ആ
ആഹ് എല്ലാതുണ്ട് നമുക്ക് ഏഹ് ബോഡി പാർട്സ് എ ബി സി ഡി വൺ ടു ത്രീ അങ്ങനെ എല്ലാതും ഉണ്ടല്ലോ അത് ഉം
അത് യൂസ്ഫുള്ളാണോ മക്കൾക്ക് യൂസ്ഫുള്ളാണോ മക്കൾക്ക് നല്ലതാണോ
ഓല്ക്ക്‌ ഓല് ഓല് ഇത് റെക്കോർഡ് ചെയ്താങണ്ടും കേൾക്കാം പാട്ടൊക്കെ പാടിങ്ങാണ്ടൊക്കെ കുൽക്കി നടക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഞമ്മക്ക് ഞമ്മളെ ഫോൺ ഉപയോഗിക്കണ മാരിക്കന്നെ എന്താ ചാർജ് വെച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കൂം ചെയ്യാം.
ഏഹ് അതാണോ ബാറ്ററി അല്ലാല്ലേ ചാർജെയ്യണ സീനാ.
ചാർജാണ് അതുകൊണ്ട് കൊഴപ്പല്ല. മറ്റേ ബാറ്ററി കഴിയുമ്പോ ചെലപ്പോ ബാറ്ററി വാങ്ങിക്കാൻ കിട്ടൂലല്ലോ. ഉം ഇനി എപ്പരോ ഉം ഇനി വാട്ടർ ബോട്ടിലൊന്ന് ഇതാക്കിക്കണ ആ സ്റ്റീലിന്റെ അതാ നല്ലതന്ന് തോന്നി. ഉം
അയിനെത്രയാ? കടയിലൊക്ക നല്ലവെല ഇരുന്നൂറ്റി എങ്ങാണ്ട് ആഹ് അതേ റേറ്റൊക്കെ തന്നെയല്ലേ കടേലുണ്ടാവ?
കടേലും മൂന്നുറ്റി ചില്ലാനുണ്ട് അപ്പങ്ങനെ തോന്നി ഇപ്പ ഞാനും വാങ്ങി ഏതായാലും. പക്ഷേ ന്ന് എത്തിയിട്ടില്ല. ഉം
അപ്പൊ ഷിപ്പിംഗ് ചാർജൊക്കെ ഉണ്ടാവില്ലയിന്?
എല്ലാം അടക്കാണ്.
ആഹ് അത്പിന്നെ കൊഴപ്പില്ല.
ഉം മറ്റേ ഫോണ് തന്നെ ഷിപ്പിംഗ് അടക്കാണ് ഇരുന്നൂറ്റി എഴുപത്തിയേഴ്‌.
ആഹ് ആഹ് ആഹ്
ഉം അപ്പൊപിന്നെ അങ്ങനായപ്പ അങ്ങനെ വാങ്ങിയതാ. ആഹ് വീട്ട്ക്ക്‌ എത്തിച്ചെരും നമ്മക്ക് പോസ്റ്റ്മാൻ.
അപ്പോ ആഹ് അപ്പോപിന്നെ കൊഴപ്പില്ല. മറ്റേ നമ്മ കടയിൽ പോയി വാങ്ങുമ്പോളു ടൈമും പോവും ആഹ് വണ്ടി ഉം വണ്ടീലൊക്കെ പോണ്ടേ ആഹ് എക്കകണക്ക് തന്നെ അപ്പോ
കളിയും കൊണ്ടല്ലേ പോണത് ഓരോ ആവശ്യങ്ങള് വേറേണ്ടാവും അതിലാരും നല്ലത് ഉം
മക്കള് ഫോണിന്റെ അഡിക്റ്റായിട്ടേ
ഉം അപ്പൊ അയിനൊരു ഇതായിക്കോട്ടെ ചെലേതിന് അങ്ങനെ ഇതൊന്നുംല്ല കോൾ ചെയ്യണാരി ഇങ്ങനെ സൗണ്ട്ണ്ട്. നമു ക്ക കോളിങ്ങിന്റെത് നമുക്ക് വിളിച്ചാൻ പറ്റില്ലാന്നൊള്ളൂ പിന്നെ നമുക്കല് കണ്ണിന് കേടില്ലാന്നൊക്കല്ലേ അങ്ങനത്തെ ലൈറ്റും കാര്യങ്ങളൊന്നുല്ല. ഉം പക്ഷെ ഓ ഓല്ലാ അതും കേൾക്കാനും പാടാനും അങ്ങനത്തേനൊക്കെ കൊഴപ്പമൊന്നുല്ല.
ഇഷ്ടപ്പെടുന്ന മക്കക്ക് കൊയപ്പില്ല
ആഹ് അത് അന്നൊക്കെ ഭയങ്കര ഉത്സാഹത്തിനേനി ഒന്നിസം രണ്ടിസൊക്കെ പിന്നെ എന്താന്നോ ഞാൻ പറഞ്ഞ് തെരുല്ല അൻക്ക് ഫോണ്, കാരണം നീ അങ്ങനെയൊക്കെ പറഞ്ഞതല്ലേന്ന് പറഞ്ഞ് അപ്പൊ പിന്നെ ചെൽപ്പേമൊക്കെന്ന് കാണുന്നാലും അയില് യൂട്യൂബില്ല കൊറച്ച് നേരം ക്കെ പിന്നേം ഒപ്പിച്ച് നിക്കണുണ്ട്. കൊഴപ്പമൊന്നുല്ല്യ ഉം എല്ലാരും അങ്ങട്ടാണ് ആഹ് യൂട്യൂബ് അതാ കണ്ടതന്നെ കാണാൺള്ളോ
ആഹ് അതന്നെ ശരിയാ അത് ഡൗൺലോഡ് ആക്കിയാലുവർക്ക് വേണ്ടിയല്ലേ ല്ല അത് അങ്ങനെ നെറ്റ് ഓണാക്കിയേക്കുന്നോർക്ക് കാണാം
ആഹ് നെറ്റോണാക്കിയാ മതി. ആഹ് അപ്പ അതങ്ങനെ കാണും. ചെലത് ഓരോ ഭാഗങ്ങള് അങ്ങനെ പിറ്റേന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന് തോന്നണ്. ചെലേ ഒരു ലിസ്‌ എന്താ ലിസമോളോ അങ്ങനെന്തോ പറഞ്ഞാണ്ട്ക്കാണ്. അത് ഭയങ്കര ഇഷ്ടാണ്. അത് ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ടാ കണ്ടേ
ആഹ് ഇവടെ ഞാനേ നെറ്റ് ലാഭിക്കാൻ വേണ്ടിട്ട് ചെലപ്പൊ രാത്രിയൊക്കെ ഡൗൺലോഡാക്കി വെക്കും.
ആഹ് ഇത് ഡൗൺലോഡിന്റാവിശ്യല്ല.
അല്ല ഡൗൺലോഡ് നെറ്റ് ഓഫാക്കിടും ആ എന്നിട്ട് എന്താ കാര്യം ഡൗൺലോഡ് ആക്കിയതാണെന്ന് ഈ നെറ്റ് ഓഫാക്കിയിട്ടാണോള്ള കയ്യി കൊടുത്താല് പറയും അപ്പൊ നെറ്റ് ഓണക്ക് ഓണാ ക്ക്ണേ എങ്ങനെ അറീല്ല.. ആഹ് പക്ഷെ ഓണയാല് ആഹ് ഇതയ്ന് ആയില്ലല്ലോ അല്ല ഇതായില്ലല്ലോ ടൈം ബാക്കി ഒക്കെ ഇതാകൊ ഏതാണ് ക്ലിക്ക് ചെയ്യേണ്ടേനറിയൂല നെ
രണ്ട് രണ്ടു വയസ്സ് മുതലപ്പോ ഫോൺ ഉപയോഗിച്ചല് തൊടങ്ങിയിരിക്ക്ണ എന്താപ്പൊ കാട്ട്ണ ഒറ്റക്കാവുമ്പോ എന്നിട്ട് ഇപ്പ തന്നെ പറഞാ തന്നെ കളിച്ചാനൊക്കെ വിളിച്ചു പക്ഷെ നമ്മക്ക് ഈ പണിന്റെടേകൂടെ എങ്ങനെ നമ്മള് ഓര ഇപ്പ കളിച്ച ന്ക വേറേ ആരുംഇല്ലല്ലോ
ഞമ്മള് ഞമ്മള് കൂടിട്ട് ഓല്ക്ക് കാര്യല്ല അത് ആഹ് ഓലെ ലെവലിൽ എത്തൂല നമ്മള്
ഉം ന്നാലും ഇങ്ങനെ പറയും ചെലപ്പൊക്കെ കൂടിക്കൊടുക്കും ചെൽപ്പേ വാപ്പിതന്നെ കോറച്ചൊക്കെ കൂടിക്കൊടുക്കും. അല്ലാണ്ട് ഓലപ്പ തന്നെ ഇരിക്കാൻ നമ്മക്ക് കഴിയോ ഉം അത് ആഹ് അതല്ലഹ് ഈ ഈ പിന്നു ട്ടുവിയൊക്കെ കളിച്ചുട്ടോ ന്ന്ട്ട് ഓല് മാ എട്ക്ക ഞമ്മള്ട്താ പിന്നെ അത് പറ്റൂല അത് പറ്റൂല ല്ലറി അങ്ങനെ ക്കെണ് ആഹ് അപ്പൊ ഓല്ല് മാത്രം ജയിച്ച ആഹ് ഓല് മാത്രം ജയിച്ച ഞമ്മ ജയിചാം പറ്റൂല ഉം ഉം ആഹ്
നമ്മള് കണ്ടില്ലാന്നുവെക്കേണ്ടിവരും
അത്ര തന്നെള്ളു ആഹ് വെറുതേ അപ്പ നമ്മള് റുതെ ഇങ്ങനെ ഓലപ്പം ഓടി കളിച്ച അത്രേ ഒള്ളു.
ആഹ് അതന്നെ
ഉം
ഏതാലും മക്കള്
മറ്റന്നാ ഇപ്പൊ ഒരു കല്യാണം നിക്കാഹ്ണ്ട് അതേമാരി മറ്റന്നാ
ഏ ഡ്രസ്സൊക്കെ എട്തോന്ന്ട്ട്
ഡ്രസ്സ് എട്ത്ത്ട്ടൊന്നുല്ല പെരുനാകത്തന്നെണ്ട് കുഞ്ഞമ്മന്റെ ക്കുട്ടിറ്റാണ് പയിന്നണി ആവുമ്പോത്തിന് അഹുടെ എത്ത്ണത് ആണ് ആലോചാം പറ്റാത്തത്
വ ആഹ് ഇങ്ങളെ വീട്ട്ത്തെ അഹുട്കെ ക്കുല്ലേ
ആഹ് അവിടെണ്.
ഉം ഉം ഉം
അങ്ങട്ട് എത്തണ്ടെ ഞാ പോ മോളതാണ്. കുഞ്ഞമാന്റെ മാപ്പൾക്കും ഒരു കുട്ടികൊക്കെ വയ്യാത്ത താണ് ബുദ്ധിന്റെ പ്രശ്നള്ള കുട്ട്യാള ഒരു കുട്ടീണ്ട് മാപ്പള്ളീം പെൺകുട്ടിതന്നോള്ളൂ ഉം മാപ്പളക്കും അത് അങ്ങനെ അറിഞ്ഞങ്ങനെ കെട്ടെനെനി കൊറച്ച് പ്രായായിട്ട അങ്ങനെ കെട്ടിയതെനി ഒരു പ്പ തന്നെ ഒള്ളു ആഹ് മീം മരിച്ച്ക്ക്ണ്
ഏ കുഞ്ഞാമീം മര്ച്ച്ണോ
കുഞ്ഞാമല്ല കു ആഹ് അയിന്റെമ്മ മാപ്പന്റെ ഉം പക്ഷെ ഓല്ക്ക് നല്ല സഹായുണ്ടാ വോല ഒരായാൽവാസീന്റ വല്ല്യ വീട വെചോടത്തേക്കാണ് ചെറിയ വീട ലൊക്കെ നല്ല വല്യ വീടാ ഉംറ കോക്കെ കൊണ്ടോയ്യി അങ്ങനൊക്കെ ഓരോരോ
ആഹ് ആഹ് അങ്ങനെ ല്ലേ
ഉം ഇതെന്താെന്നാ പണി ട്ത്താല് കൂലി ശെരിക്ക് ചോയിച്ചു വാങ്ങാനറീല്ല
ആഹ് അങ്ങനെ ഇള്ള ആള്
ക്കാര് പറ്റിച് ആഹ് ചേലെ ആൾക്കാര് പറ്റിച്ച്ണണ്ട്
അഹ് ശെരി ആഹ് എന്ന പറ്റിക്കുന്നോർക്ക് ദൈവത്തിന്റെടുത്ത്ന്ന്കിട്ടും അത്ര ഒള്ളൂ
അതേ മേരി കുഞ്ഞമ്മേനൊരളവ് അങ്ങനെ അധികം മിണ്ടാണത് ല്ലെ ഇഷ്ടല്ല അങ്ങനെയൊക്കെ ഒരു ഇതാണ് കോഴ് - പ്പോന്നില്ല എന്നാലു ചീത്ത ചീത്ത സ്വഭാവങ്ങളൊന്നു-ഇല്ല ഇല്ല ഒരു ഇത്ണ്ടെന്ന് തന്നെ ഒള്ളൂ
ആള് പൊസസീവ്നെസേകുണെങ്കി
ഉം രണ്ടാ ആൺകുട്ടിയാളും ഒരു പെൺകുട്ടിയാണെ ആകെ ഒരു പെൺകുട്ടി യെള്ളു അന്നാലാര് മാറ്റ് ആ ഒരു ആൺകുട്ടിക്ക് മാത്രമേ വിഷയാള്ളൂ വലിയ ചെക്കനും കുഴപ്പപ്പോന്നുല്ലാ
ആഹ് അയിന്റെ കല്യാണം കഴിഞ്ഞാ
ഉം ഓന് ശെരിയട്ടില്ല പത്തിരുത്തിമൂന്നെ ഇരുപത്താര് വയസ്സായി ഇരുത്തഞ്ച് വയസ്സൊക്കെ ആയിട്ടായിരിക്കണ് ശെരിയട്ടില്ല നോക്കണ്ടേരുന്നു നിപ്പ നിക്കാഹ് കഴിച്ചിട്ട് ഇനിപ്പം മറ്റ് ചെക്കന്റെ വീട്ടാർക്ക് വീട് പണിയൊക്കെ ഇണ്ട് അപ്പത്തിനൊക്കെ ശെരിയാവാണെങ്കി ആയിക്കൂടെ ആക്കിക്കരാം ഉം
അതാർണ ഉഷാറട്ടെ ഇപ്പ കല്യ അങ്ങനെക്കെമ്മാക്കാ പോമ്മള് പോണന്ന് നിർബന്ധാ നമ്മള് ഓലാതിലെ സഹായിക്കണന്തൊക്കെ വേണം
ക്കാണതെ എങ്ങനെയണവാം ചെലവൊക്കെ കഴിഞ്ഞു പോകാറ് കാർണം നല്ലോണ്ണം അത്യാവശ്യം ആൾക്കാര് പരിപാടിണ്ട്ന്ന് പറയണണ്ട് എന്താ കാട്ടാനിക്കറിയില്ല
അതൊക്കെ എ എല്ലാരുവടെ കൂടിതാഭിനെക്കും ഇതെന്താ നിയന്ത്രിക്കാന് ആരെങ്കിണ്ടാവുല്ലോ നാ-
ഉം മണ്ടാവും ഇ ഇയാള് ഞാൻ പറഞ്ഞില്ലേ കുട്രിക്കാലോ ഒക്കെ ഇയാള് ചെ ചെയ്തൊടുക്കലുണ്ട് യാതൊരു ചെലവുല്ലതെല്ലാം അയാളെന്നെ ചെയ്ത്ടുക്കണ് പഠിച്ചോനെ ഓരോത്തുള്ളക്കർക്ക് ഓരോത്തുള്ളക്കാരെ സൃഷ്- ഷ്ടിക്കാന ഒരു ഹെൽപ്പിന്
രു അങ്ങനത്തെ ക അള്ളാ കുറെ ആൾക്കാരെ സഹായിക്കാണ്ടാവും
ഉം അതന്നെ പ്രതീക്ഷിക്കാതെണ് ഓല് ഉംറക്ക് ഒക്കെ പോയത് ഇയാള് കർണേ ഒര് ഇതു ഇല്ലല്ലോ ഒന്നു ചിലവുണ്ടായിട്ടില്ല
അയാക്ക് അതിന്റെ ഇരട്ടി പടച്ചേ കൊടുക്കിണ്ടാവും
ഉം എന്റെ ഒരു കുഞ്ഞാമ്മക്ക് സുഖല്ലാത്തണ്ട് ആ കുഞ്ഞാമി ഇണ്ട് അവിടെ
ആഹ് അത് ശെരി ഓലെടുത്താ താമസം
ആഹ് അത് ആ കുഞ്ഞാന്മന്റോര് വെല്ലിമ്മന്റോരെക്കെ ഓക്ക് കൊടുത്തു മുതല് ഒരുശപ്പം ഉം എന്നിട്ട് വളർതന്നെയാണ് അത് നാല്പ്പത്തി അഞ്ച് നാ- പത്താറ് വയസ്സക്കെ ആയിക്കണ്
ആന്ത്‌ നട നടക്കാൻ കഴിയാത്ത അല്ലെ വേറെ- ത്താ അതെയോ
ഉം മാർത്താനത്തിന് തെനൊന്നും കുഴപ്പി ചെറിയൊരു ബുദ്ധിന്റെ ഒരു ചെൽപ്പങ്ങന ആൾക്കാരെ കണ്ടെന്ന് ചിറിച്ച് അങ്ങനെ ചിറിച്ചാ അങ്ങനെക്കെ ഓരോരോ
അ അ അ
ചെറിയെര് ഇതൊക്കെയിട്ട് വേല്യ കുഴപ്പൊന്നില്ല കണ്ടാ ഓന്ന് ഓ അങ്ങനെ അത്ര വയസ്സായിക്കണൊന്നും തോന്നൂല
ആഹ് ഓരോത്തര ഓരോ പരീക്ഷണം ഉം
എന്താ കാട്ടണ ചെ മൈലാഞ്ചിക്കെ നല്ലോണം ഇടും ആഹ് അതന്നെ ഞാൻ പറയാ പേടിയമ്മ മരിച്ചന്ന് കാരണം പേടിയന്നു വേല്ലിമ്മ മരിച്ചെന്നെ കാരണം ഇവള ആരാ നോക്കാന്നുള്ളെ
ആഹ്
ശെയാ അങ്ങനട് പടച്ചോനിതാക്കി
ആഹ് ഓരോത്തക്കും ഓരോത്തരുണ്ടാവുല്ലോ താങ്ങീറ്റ് ആരെങ്കിലും ഒരാള്ണ്ടാവും
ഉം കോ ആദ്യത്തെ കായില് എത്രയെ ബേ നല്ലോണം മാറ്റം വന്നിട്ടുണ്ട് ഇങ്ങനെ പോ ഹോസ്പിറ്റലി കാണിച്ചിട്ടൊക്കെ ചെറി ചെറിയതൊക്കെ ആയിട്ട് പിന്നെ ഈ കൽ കല്യാണം വെര്ണത് പറഞ്ഞാ എല്ലാം അറിഞ്ഞും കൊണ്ട് വന്ന് നോക്കലാണ് കൊയപ്പില്ലേ നമ്മക്ക് അല്ലാത്തോർക്ക് കൊടുത്തിട്ട് കാര്യല്ലല്ലോ. എന്താ ഏതാന്ന് പറയാ പറ്റ് റ്റില്ലല്ലോ ഒക്കെ അറിഞ്ഞു കൊണ്ടാവണം.
ഉം, അല്ലെ ഈ കല്യാണം കഴിക്കണ ചെക്കനെന്താ ജോലി ഇപ്പം? ഇപ്പം നിക്കാഹ് ഇണ്ട് പർഞ്ഞെ ഗൾഫോ? ഫാമിലി ഒക്കെ നല്ലേ
ഉം ഉം ഒക്കെ നല്ലതന്നെയാണ് കൊഴപ്പൊന്നുല്ല എല്ലാതായി കൊണ്ടെന്നെയാണ്.
ഉം
ചെറിയ ചെങ്ങായി ഒക്ക തന്നെയണ്.
അന്നാ ആയിക്കോട്ടെട്ടോ ഞാൻപ്പോ വിളിക്കാട്ടോ.
ഓക്കേ ന്നാ ഓക്കേ ന്നാ ശരിട്ടൊ.